ഹലോ.
ആഹ്, ഹലോ.
ആഹ്, ഹലോ പർഞ്ഞോ.
ആഹ്, തെരക്ക്ലാണോ?
അല്ല ല്ല, തെരക്കില ല്ല.
എന്താ വിശേഷം.
വിശേഷം ഒന്നുല്ല. പിള്ളാരൊക്കെ സ്കൂളിൽ പറഞ്ഞു വിട്ടിട്ടി രിക്കുന്നു.
അതേലേ, ആഹ്, ട്രാ ഞാനിപ്പോ ഇന്നലെ, ഇന്നലെയും മിനിഞ്ഞാനൊക്കെ മൂന്നാറായിര് ന്നേ. അപ്പൊ ഇന്ന്, ഇന്ന്, ഇന്ന് വന്നൊള്ളൂ.
ആഹ്, അത് ശരി. എങ്ങനാ വണ്ടിയും കൊണ്ട് പോവാണോ, അതോ?
ഇല്ല ഇതാ എത്തി എത്തി വീട്ടിലെത്തി
ആഹ് അല്ല വണ്ടിയെ
ആഹ് വണ്ടിയേറ്റ് അതെ അതെ നമ്മള് കാറിലാ പോയത് ഞാനും വൈഫും പിന്നെ അളിയനും അളിയന്റെ വൈഫും കുട്ട്യളും അങ്ങനെ ആയിട്ട് ഉം ഞങ്ങൾ നേരെ അവിടെ റിസോർട്ടൊക്കെ ബുക്ക് ചെയ്ത് മുൻ മുൻമ്പെന്നെ വിളിച്ച് ബുക്കെയ്തു അടിമാലി ന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മള് കേറുന്ന സ്ഥലത്ത് തന്നെ ബുക്ക് ചെയ്തത് നമ്മള് ഫസ്റ്റ് തന്നെ നമ്മള് നേരെ ഇവിടുന്ന് അടിമാലി അവിടുന്ന് നേരെ മോളിൽ മൂന്നാറ് പിന്നെ വട്ടവട പറഞ്ഞ സ്ഥലണ്ട് അവിടെ അവിടെ മൊത്തം വ്യൂ പോയന്റും പിന്നെ അങ്ങനെ കൊറച്ച് കാണാനൊക്കെള്ള സ്ഥലങ്ങളൊക്കെണ്ട് പിന്നെ കുട്ട്യളെ പാർക്ക് എരവിക്കുളം പാർക്ക് അങ്ങനെ കൊറേണ്ട് അവിടൊക്കെ ചു ചുറ്റി കണ്ട് ഒരു ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് വീണ്ടും അവിടെ ചുറ്റി നല്ല രസായിരുന്നു ഫസ്റ്റ്ത്തെ ദിവസൊക്കെ നല്ല മഴിം കാര്യങ്ങളൊക്കെ ആയിരുന്നു ഉം നല്ല മൂടിങ്ങും പിന്നെ കൊറച്ച് വൈ വൈകുന്നേരൊക്കായ ഇപ്പൊ കോടമഞ്ഞൊക്കെ ഇങ്ങനെ വന്നൊടങ്ങി നല്ല രസായിരുന്നു
രസായിരുന്നോ
ആഹ് അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങള് നേരെ റിസോർട്ടിൽ റിസോർട്ട് രണ്ട് മണിക്കാണ് അവിടെ കേറണ്ട സമയം ഞങ്ങള് രാത്രിയാ എത്തിയത് നമക്ക് ആ ഒരു ടൈമ് കറക്റ്റ് ആക്കാൻ പറ്റിയില്ല
ആഹ് ഭക്ഷണ ഒക്കെയോ ഭക്ഷണൊക്കെ റിസോർട്ടീന്ന് കഴിച്ചോ
റിസോട്ടില് ആ അത് അവിടെ അവര് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവര് കൊണ്ടന്ന് തരും നമക്ക് പിന്നെ കാല്ത്ത്ത്തെ ബ്രേക്ക്ഫാ റ്റൊക്കെ നമ്മടെ ഈ പാക്കേജിന്റെ ഒപ്പം തന്നെ കിട്ടും അങ്ങനെ അങ്ങനെ ഫസ്റ്റ് ദിവസം നല്ല രസായിരുന്നു പിന്നെ മൂന്നാറ് വട്ടവട മൊത്തം ചുറ്റി കണ്ട് നേരെ താഴത്തെറങ്ങി അടിമാലി എത്തിയപ്പം നമ്മള് കാലത്ത് ഒരു പതിനൊന്ന് മണി പതിനൊരൊക്കെ ആകുമ്പം പൂൾളൊക്കെ എറങ്ങി സ്വിമ്മിംഗ് പൂളൊക്കെ ഇണ്ട് നല്ല രസാ ആ റിസോർട്ട് ഒരു പാറയുടെ മൊകൾളൊക്കെ ആയിട്ടാ റിസോർട്ട് രാത്രി സമയത്തൊക്കെ നല്ല രസാ ലൈ
അതെ ആ ലൈറ്റ് അതുപോലെ തണുപ്പുണ്ടോ ഇപ്പം
തണുപ്പ് നല്ല തണുപ്പാ നൈറ്റ് സമയത്തൊക്കെ ഭയങ്കര ഇതാ പിന്നെ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഞങ്ങള് നേരെ അടിമാലിന്ന് മാമലക്കണ്ടം പറഞ്ഞ് നമ്മടെ ഇടുക്കി ഗോൾഡിലൊക്കെ സ്കൂളില്ലേ മാമലക്കണ്ടം സ്കൂൾ ഉം അവടെ പോയി രണ്ടാമത്തെ ദിവസം മാമലകണ്ടം സ്കൂള് അയിൻ്റെ നേരെ ബാക്കിലെന്നെ ഒരു വല്ലിയൊരു മലണ്ട് ആ മലേടെ മോളില് നല്ല വെള്ളം ഇങ്ങനെ ഒഴുകി വരും നല്ല രസാ കാണാൻ പക്ഷേ ഞങ്ങളാ പോയ ടൈമ് കറക്റ്റായില്ല ക്ലൈമറ്റ് മഴൊന്നുല്ല നല്ല വെയിലായിരുന്നു കാലത്ത് പോയപ്പോ
വെയില് ആഹ് ആഹ് ഉച്ചക്ക് ആഹ് അപ്പം കാണാൻ പറ്റത്തില്ലായിരിക്കും വെയിലായിരിക്കും അപ്പടി
അതെ അതെ അതെ ആഹ് അത് കഴിഞ്ഞ് പിന്നെ ഉച്ചക്ക് ഒക്കെ ഞങ്ങള് ചായേം ചെറിയ ചെറിയ ഇട്ലീം ലഘുഭക്ഷണൊക്കെ കയിച്ച് നേരെ ഞങ്ങള് വേറൊരു റൂട്ട് പിടിച്ചു ഒരു കാടിൻ്റെ ഉള്ളി കൂടെ മാമല ക്കണ്ടം വഴിയന്നെ പോയത് നമ്മള് അവിട്ന്ന് തൃശ്ശൂർക്കുള്ളൊരു ഏരോ കണ്ടു അങ്ങനെ പോയി ഒരു കാടിന്റെ ഉള്ളി കൂടെ ആഹ് അയ്യോ ഭയങ്കര ഒരാളും മനുഷ്യനൊന്നുല്ല വണ്ടിയോളുല്ല ഒന്നുല്ല കാടിന്റുള്ളികൂടെ കോൺക്രീറ്റ് റോഡ്ങ്ങനെ പോണ്ട് ഒരു എട്ട് കിലോമീറ്റർ എട്ട് ഒമ്പത് കിലോമീറ്റർ അങ്ങനെന്നെ കുട്ടിയോളുണ്ട് മൊത്തത്തില് കിളി പാറി പറയാ
മൃഗങ്ങളൊക്കെ ഇണ്ടോ അവിടെ
അതെന്നെ ഒന്നും പറയാൻ പറ്റില്ല നമ്മക്ക് ഗ്ലാസ്സും തൊറക്കാൻ പറ്റില്ല നമ്മള് അപ്പറും ഇപ്പറം ഇങ്ങനെ കാഴ്‌ച്ചകള് കാണാം മൃഗങ്ങള് പറയുമ്പോ ഞ ആഹ് ഞങ്ങള് പോകുമ്പോ മാൻ പിന്നെ ആ ആനെ കണ്ടില്ല
ആഹ്
പിന്നെ എന്താ അങ്ങനെ കൊറച്ച് കാട്ട് പോത്ത് അങ്ങനൊക്കെ കൊറേ സംഭവങ്ങള് കണ്ടു ഉം പിന്നെ വരയനാടിനെ പിന്നെ ആ വരയനാടോ അങ്ങനെന്തോ ഒരു പരിപാടിണ്ട് അത് ഇതുപോലെ അവര് കൂട്ടിക്കൊണ്ട് പോവ പിന്നെ ട്രക്കിങ്ങിന് പോയി ട്ര ട്രക്കിങ്ങ് നല്ല രസായിരുന്നു വ വട്ടവടേല്
ആഹ് അത് ശരി ആഹ്
ഉം അവടെ മൊത്തം കണ്ടു സൺ സൺസെറ്റും പിന്നെ അതുപോലെ കൊറച്ച് സ്ഥലങ്ങള് വ്യൂ പോയിന്റ് അങ്ങനെയൊക്കെ അത് നല്ല രസായിരുന്നു
ആഹ് ആഹ് പിള്ളേർക്ക് അവധിയായിരുന്നോ അതോ ശനിയും ഞായറായിട്ട് പോയോ
ഞങ്ങള് വെള്ളി ശനി പോയി
ആഹ് പിള്ളേര് സ്കൂളി പോവ്ന്നാണോ
അതെ പയ്യൻ എൽകെ യുകെജിലാ അഞ്ച് അഞ്ച് വയസ്സ് കഴിഞ്ഞു ചെറിയാള് ചെറിയാള് ഇപ്പൊ മൂന്ന് വയസ്സാവ്ന്നു അതും പയ്യൻ തന്നെ ഉം അങ്ങനെ മൊത്തത്തില് നല്ല രസായിര്ന്ന് അവര്ട് ത്ത് പോയി ഞങ്ങളിങ്ങനെ മുൻപ് പോയിട്ടൊന്നുല്ല ഇതിപ്പോ ഫസ്റ്റ് ടൈമാണ് കല്യാണം കഴിഞ്ഞിട്ട് അങ്ങനെ പോവാനൊന്നും പറ്റിട്ടില്ല അപ്പോ
ആഹ് അത് ശരി ആഹ്
ഒരു നല്ലൊരു അനുഭവായി കൊഴപ്പല്ല അങ്ങനെ നമ്മള് നാട്ടിലൊക്കെ പിന്നെ ഞായറായ്ച്ച ദിവസങ്ങളിലൊക്കെ നമ്മള് സിനിമക്കും അങ്ങനെ പാർക്കിക്കൊക്കെ പോവും അങ്ങനെ അവിടെന്താ അവസ്ഥ പോവാറൊക്കെ ഇണ്ടോ പൊറത്തൊക്കെ പോവാറ്ണ്ടോ
നമ്മള് അങ്ങനെയൊന്നും പോവാറില്ല പിള്ളേർക്ക് അവധിയൊക്കെ ഉള്ളപ്പം ചെലപ്പോ നമ്മള് ഈ പിന്നെ ഈയിടെ അവധിയുള്ളപ്പം ഗുരുവായൂര് ഒന്ന് പോയി അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി ഒന്ന് രണ്ട് തവണ പിന്നെ അമ്പലപ്പുഴ പോയി അതിലൂടെ പിള്ളാരെ ബീച്ചിൽ കൊണ്ടോയി
അതെലേ ആഹ്
അതൊക്കെ ആഹ് അത് ഞമ്മള് രാവിലെ പോയി വൈകീട്ട് വരുന്ന പോലെ
അതെ അതെ ഞങ്ങളും ബീച്ചിൽ പോയി ഞങ്ങള് വരുന്ന വഴിക്ക് കൊടുങ്ങല്ല് ചെറായി ചെറായി ബീച്ച് ചെറായി ബീച്ച് ആഹ് ചെറായി ബീ ച്ചില് പോയി അവിടൊരു ഒര് മണിക്കൂർ സ്പെന്റെയ്തു പിന്നെ കൊറ കൊറച്ച് അങ്ങോട്ട് നീങ്ങി ഞങ്ങള് രാത്രി ഏ ഫുഡൊക്കെ കഴിച്ച് ഒരു പന്ത്ര ആഹ് നൈറ്റ് ഒരു പന്ത്രണ്ട് ഒരു മണി ആകുമ്പോ വീട്ടിലെത്തി
ആഹ് അത് ശരി ആഹ് ഞങ്ങളും അങ്ങനെയായിര്ന്ന് ഞങ്ങള് പിന്നെ ഭക്ഷണം കൊണ്ട് പോയി ഇവിട്ന്ന് ഇഡ്ഡ്ലിം ചമ്മന്തിയൊക്കെ അരച്ച് കടുക് വറ് ത്ത് വെള്ളം ഒന്നും ഇല്ലാതാക്കി കൊണ്ടു പോയിര്ന്നു അങ്ങനെ അത് കഴിച്ചു ഉം അങ്ങനെയൊക്കെ കഴിച്ചു ഉം
അതെലേ എപ്പഴും വീട്ടിലെ ഭക്ഷണം തന്നെ നല്ലത്
ആഹ് അതെ ആഹ്
നമ്മള് ആവുന്നതും പൊറത്ത്ന്ന് കഴിക്കാതിരിക്കുന്നതാ നല്ലെ
ആഹ് നമ്മളിങ്ങനെ പൊറത്തുന്ന് കഴിപ്പ് കൊറവാ പിന്നെ പിള്ളേർക് ഈ വെജി റ്റെറിയനാ ഞങ്ങള് നോൺ വേജോന്നും ഒന്നും കഴിക്കാറില്ല അതുകൊണ്ട് ഇവിടുന്ന് തന്നെ കഴിക്കണം. വെളിന്ന് ഒള്ളതൊന്നും അധികം ഇഷ്ടപ്പെടത്തില്ല അവർക്ക്
നമ്മള് കൂടുതലും വീട്ടില് വീട്ടില് വെച്ചിണ്ടായി കഴിക്കാ പൊറത്തുന്നും അധികം വാങ്ങി കൊടുക്കില്ല മീൻ ആണെങ്കിലും ചിക്കൻ ആണെങ്കിലും എന്താണേലും കൂടുതല് നമ്മള് വീട്ടില് വെക്കാറ പതിവ് ഉം
ക്കാറ് പക്ഷേ ഞങ്ങള് മീനും എറച്ചിയൊന്നും ഉപയോഗിക്കാറില്ലാത്തോണ്ട് കടലേം പയറും അങ്ങനെയുള്ള സാധനങ്ങളും സോയാബീനും സാമ്പാറും അവിയലും അങ്ങനെയുള്ള സാധനങ്ങളാ കഴിക്കുന്നത് ആഹ്
ആഹ് ആഹ്
പിള്ളേർക്ക് ഇഷ്ടവില്ല വെളിന്ന് മീന്റെ മണവോന്നും
അങ്ങനെയല്ലേ ഓക്കെ ഓക്കെ ആഹ് അങ്ങനെ വീട്ടില് ആരക്കെയാ?
വീട്ടി ഹസ്ബൻഡും പിള്ളരും അമ്മയോണ്ട് ഹസ്ബൻഡിന്റെ ആഹ് പിന്നെ ഞാനും ആഹ് ഞങ്ങളു ഒള്ളൂ ആഹ്
ആഹ് പിള്ളേര് പഠിക്കാണ്ല്ലേ?
ആഹ് പിള്ളര് സ്കൂളിൽ പോവാ ആഹ് അഞ്ചിലും മൂന്നിലും ഒക്കെ ആയിട്ട് സ്കൂളിൽ പോയിരിക്കുന്നു ആഹ് ആഹ്
അങ്ങനെ ഇപ്പൊ സിനിമക്കൊന്നും അങ്ങനെ ലാസ്റ്റ് ഏതാ കണ്ടെ പടം
സിനിമയ്ക്കങ്ങനെ പോവാറില്ല നമ്മളി ടി വി വരുമ്പോഴോ അങ്ങനെ കാണുന്നേ ഉള്ളൂ ഫോണിനത്തൊക്കെ പിള്ളര്
പിന്നെ എന്നാ വന്നാ പോവില്ല മോഹൻലാല് മമ്മൂട്ടി ഇല്ലെ ദൃശ്യം ദൃശ്യഒന്നും കണ്ടില്ലല്ലേ
ദൃശ്യം ത്രീ ഫോണിനത്ത് വന്നോ പിള്ളര് കണ്ടെന്നൊക്കെ പറയുന്ന കേട്ട് ഏതോ ഞാൻ കണ്ടില്ല മറ്റേ വാഴയോ ഏതാണ്ടൊക്കെ കണ്ടെന്ന് പറയുന്ന കേട്ട് നമ്മള അങ്ങനെ കാണാറില്ല ആഹ് വാഴ വന്നു ആമ് ദൃശ്യം എപ്പം വരും
നമ്മടെ പിള്ള ക്കെ ഭയങ്കര അഡിക്റ്റാ ഞാനൊരു വട്ടം ഇങ്ങനെ കൊണ്ടുപോയിട്ട് നമ്മടെ പയ്യൻ യു കെ ജി പഠിക്കണ പറഞ്ഞില്ലേ
ആഹ് ആഹ്
അവൻ ഫുള്ള് ടിവിക്കത്താ ഇത് തന്നെ ഇതിലെ പാട്ടും പിന്നെ അതില് അവരെ സംബന്ധിച്ച് സ്കൂളില് സ്കൂളിലെ കൊറെ കാര്യങ്ങളല്ലേ
ആഹ് ആഹ് ആഹ് ഞാനത് കണ്ടൊന്നു ഇല്ല പിള്ളര് പറഞ്ഞ് നല്ലതാ പാട്ട് കേക്കുന്നു ഫോൺ എടുത്ത് വാഴ കാണാനാന്ന് പറഞ്ഞ് യൂട്യൂബിൽ വെച്ച് കാണുവോക്കെ ചെയ്യുന്ന കണ്ടു.
അതെ അല്ലേ ഇപ്പൊ ജിയോ ഹോട്ട് സ്റ്റാറില് ജിയോ ഹോട്ട്സ്റ്റാറിലൊക്കെ എറങ്ങിട്ട്ണ്ട് ഉം ടി വി അതെ അതെ ടിവിലൊക്കെ കണക്ട് ചെയ്ത് കാണാം വൈ ഫിയൊക്കെ കണ
ആഹ് ഒണ്ടെങ്കി കാണാം ആഹ് ഉം
അങ്ങനെ
ആമ്
അങ്ങനെ ഞങ്ങള് വൈഫിന് സിനിമ പ്രാന്തൊന്നുവില്ല പക്ഷേ ഇക്ക് ഞാന് കൊറച്ച് ത്രില്ലർ മൂവീസും പിന്നെ കൊ ഇപ്പ ഇല്ലത്ത പടങ്ങളൊക്കെ നല്ല പടങ്ങളാന്നക്കെ പറഞ്ഞാ നമുക്ക് കാണാറുള്ള ഒരു ഇൻട്രസ്റ്റോടുകൂടി ഞാ ഞാനിപ്പോ ഒ ക്കാണെല് ഞാൻ പോയികാണും.
എനിക്ക് ഇപ്പളത്തെ സിനിമകളോ സിനികളൊന്നും വല്ല്യ ഇഷ്ടല്ല ചുമ്മ പിള്ളേരുടെ സിനിമകൾ പോലല്ലേ പണ്ട ത്തെയൊക്കെ കൊറച്ച് മോഹൻലാലിന്റെ മമ്മൂട്ടിടെക്കെ സിനിമകളായിരുന്നു ഇഷ്ടം അങ്ങനെത്തെയൊന്നും ഇപ്പൊ ഇല്ലല്ലോ ആഹ്
അങ്ങനെ
അതുകൊണ്ട് പിന്നെ
പി പിന്നെന്താ ഫുഡ് ഉച്ചക്ക് എന്താ ഫുഡ്
ഉച്ചക്കിവിടെ മോര് കറി എന്ന് വെച്ചാല് ഈ കൈതച്ചക്ക ട്ട് മോര് കറി വെച്ചത് പിന്നെ വെണ്ടയ്ക്കാ മെഴുക്ക് വരട്ടി, അച്ചാറുണ്ട് അതൊക്കെ ഒള്ളൂ ഉം ആഹ് പിള്ളാര് പോയി ഹസ്ബൻറും പോയി
ഉംഹും
ഉം
ആയിക്കോട്ടെ ആഹ് ഇവിടെ ഇവിടെ ഇപ്പന്ന് സാമ്പാറാ എനിക്ക് മെയിനായിട്ട് ഇവിടെ സാമ്പാറന്നെ ള് രാത്രിസമയത്തൊക്കെ മീൻ വാങ്ങും രാത്രി ചെല ദിവസങ്ങളിലൊക്കെ ചെല ദിവസങ്ങളിൽ ഞായറാഴ്ച ദിവസങ്ങളും ശനിയാഴ്ച ദിവസങ്ങളൊക്കെ ഇങ്ങനെ മീൻ കാലത്തൊക്കെ വാങ്ങും
ആഹ് ആഹ്
പിന്നെ വൈകിട്ടൊക്കെ വാങ്ങുള്ളൂ
വൈകീട്ട് അന്നെരം രണ്ട് മൂന്ന് ദെവസത്തേക്ക് കറിയാവുകേല്ലേ മീനൊക്കെ കഴിക്കുന്നവർക്ക്
ഉം അതെ അതെ അതെ ഞങ്ങക്ക് ഞങ്ങള് നൈറ്റ് വാങ്ങിയാലെ കാലത്തേക്ക് അതെന്നെ ആകും
അതെ ആഹ് കറി വെച്ച് വെച്ചാ മതിയല്ലോ ആഹ്
അങ്ങനെ പിന്നെ ഇവിടെ മെയിനായിട്ട് ഇതന്നെ സാമ്പാറന്നെ സാമ്പാറ് സാമ്പാറ് കഴിച്ച് സാമ്പാർ കഴിച്ച് കാലത്ത് സാമ്പാറ് ഉച്ചക്ക് സാമ്പാറ് ഉം
സാമ്പാർ ഇവിടെ വെച്ചാലും ഇഡലിയും സാമ്പാറും ഉച്ചയ്ക്ക് ചോറിന് സാമ്പാർ വൈകിട്ട് സാമ്പാറ്
അതെ അതെ
ആഹ്
അങ്ങനെ കാലത്ത് പിന്നെ ദോശയായിരുന്നു ദോശ നമ്മള് ചെല ദിവസങ്ങളിലൊക്കെ വീട്ടില് നമ്മള് ഉഴുന്നൊക്കെ വാങ്ങിയിട്ട് മിക്സീലടിച്ച് അരച്ച് വെക്കും പിന്നെ ചില ദിവസങ്ങളിലൊക്കെ പറ്റാത്ത സമയങ്ങളില് കുട്ടികൾക്ക് ഹോസ്പിറ്റൽ കേസ് അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ കടേൽ നിന്ന് പേക്കറ്റ് വാങ്ങിയിട്ട് അങ്ങനെ അങ്ങനെ ഉപയോഗിക്കും ഉം അങ്ങനെ ദോശായി വീട്ടിലെക്കെ നല്ല രസാ നമ്മുടെ നമ്മുടെ നാട്ടിലേക്കെ നല്ല രസാ പൊറത്ത് പോയാലും കൊഴപ്പൊന്നുല്ല കേട്ടോ തമിഴ്നാടൊക്കെ പോയി കഴിഞ്ഞാ ഫുള്ളതാ തമിഴ്നാട് സൈഡൊക്കെ
തമിഴ്നാട് കൊഴപ്പല്ല പക്ഷെ പക്ഷെ ഈ ബാംഗ്ലൂര് പോലൊള്ള സ്ഥലങ്ങളിലൊക്കെ ചെന്ന് കഴിയുംപഴത്തേക്കും നമുക്കവിടുത്തെ ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റത്തില്ല
അയ്യോ ബാംഗ്ലൂര് പിന്നെ ഈ ആന്ധ്ര ആന്ധ്രേലൊന്നും തീരെ പറ്റത്തില്ല
പറ്റത്തില്ല ആഹ്
ഉം നമ്മ എനിക്കീ വർക്കിന്റെ ഭാഗായിട്ട് ഞാന് ഫുള്ള് പ്പ ഫുള്ള് വർക്ക് പുറത്താ
ആഹ് ആഹ്
വർക്ക് തമിഴ്നാട് അങ്ങനെ ആ ഏരിയകളിലാണ് മൊത്തം കോയമ്പത്തൂര് സേലം ചെന്നൈ അങ്ങനെ ആ റൂട്ടാ വർക്ക്
ആഹ് ഹും
അങ്ങനെ അപ്പൊ എന്നായിക്കോട്ടെ ഞാന് വിളിക്കാം ഓക്കെ ഉം